ഹലോ
ആഹ്
അന്നെ വിളിക്ക വിളി ഹലോന്ന് ചോയച്ച്ട്ട് സംസാരിക്കുന്നൊന്നും കേക്കുന്നില്ല അപ്പൊ ഞാനോർത്തു കൈ തട്ടി വന്നതാന്നോ
അതല്ല ഇങ്ങളെപ്പളാ ഭഷ്ണംകഴിക്ക ടൈമൊന്നായിക്കില്ല ഭഷ്ണം കഴിക്കാൻ
ഭക്ഷണം കഴിക്കാൻ അങ്ങനെ കാര്യായിട്ട് ടൈമൊന്നുല്ല
വെശ്ക്കുമ്പോ എട്ത്ത് കയ്
വെശക്കുമ്പോ ട്ത്ത് കഴിക്കാ ആഹ്
ഹസ്ബൻ്റ്
ഇവടെ എന്താണ് ഞങ്ങള് രണ്ടുപേരും മാത്രേള്ളൂ ഇക്കാക്ക പോവൂല്ലേ ഉമ്മായും ഞാനും തന്നെ ഉള്ളുല്ലോ ഉമ്മാക്ക് പിന്നൊരു സ്വഭാവണ്ട് വൈകുന്നേരം അസ്റ് നിസ്കരിച്ചിട്ടേ ഫുഡ് കഴിക്കൊള്ളു
ആഹ് ഞമ്മളൊക്കെ അയ്ല് പെട്ടതാണല്ലോ
ആഹാ
ഞാഒരു പതിനൊന്ന് പ പത്തര പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും ചെറിയൊരു കടീം ചായേം കുടിച്ചാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലൊരു കഷ്ണം കഴിക്കും രാവിൽത്തെ നാസ്‌ത്ത കഴിഞ്ഞ പിന്നെ കഴിക്ക വൈകുന്നേരം അസ്റെല്ലം നിസ്
ആഹ് അസറ് നിസ്‌കരിച്ചിട്ടേ കഴിക്കു
അങ്ങനെയൊക്ക
അത് ഇനിയിപ്പോ അത് എന്താണ് ഞങ്ങള് തന്ന്യാവുമ്പോ കൊഴപ്പല്ല ഇക്കായൂടെ ണ്ടാവുമ്പോ ഇക്കാക്കങ്ങനെ ചീത്തർഞ്ഞോണ്ടട്ക്കും ഉമ്മാക്ക് ഉച്ചക്ക് കഴിച്ചാല് ഗ്യാസിന്റെ പ്രശ്നാന്നും പറയും വയർ വേദനയൊക്ക്യാ അങ്ങനെ അങ്ങനെയാന്നും പർഞ്ഞോണ്ട് നടക്കും
ആഹ് അപ്പൊ നൈറ്റ് എപ്പളേയ്ക്കും
നൈറ്റ് ഒമ്പത് മണി പത്തരൊക്കെ ആവും
ആഹ് അമ്മള് മ്മ നമ്മളെ നാട്ട്ത്തന്നെ
ഉം ആഹ്
ന്നാ ചോറ് ഞങ്ങക്ക് ചോറ് പറ്റൂല്ല മ്മക്ക് ഉച്ചക്കൊരു നേരം അത് ആ കഴിച്ചാലും ഇല്ലെങ്കിലും ഉച്ചക്കൊരു നേരം ചോറ്
പ്പ രാത്രിയൊ
പിന്നെ രാ രാത്രി നാസ്ത പത്തിലോ ദോശയോ ചപ്പാത്യോ അങ്ങനെ
അങ്ങനെന്നല്ലല്ലെ
ആഹ്
ങ്ങനെയണ്ടോ
നമുക്ക് ചോറന്നെ
ആഹ്
അത് ശകലം മതി പച്ചക്കറിന്നെ അത് കാര്യായിട്ട് ട്ട് പച്ചക്കറിന്നെ
ആഹ് ആഹ്
അങ്ങനെ എറച്ചി മീനും ആഹ് കുമ്പ കുമ്പള കുമ്പളങ്ങ വെച്ചിട്ട്
കുമ്പങ്ങ കഴിച്ചിട്ട
കുമ്പളങ്ങയും ചേനയും വെച്ച് മോര് കറി വെക്കും നമ്മള് പുളി ഒഴിക്കൂല്ലേ അലേ അതിന് പകരം മ്മള് തേങ്ങ തേങ്ങ അരക്കുമ്പോ അയില് മോരൊഴിക്കും
ആഹ്
എന്നിട്ട് തേങ്ങ അരക്കുമ്പോ അത് എല്ലാം കൂടെ ഒന്നി
അല്ലാതെ മോര് തന്നെ കാചൂല്ലേ ആഹ് ഓരോരുത്തർക്കും ഓരോ
ആഹ് ഞാനെ വ പ്പ ഇന്നലെ വേറരു എനിക്ക് ഈ മോരുകറി ഭയങ്കര ഇഷ്ടാ ക്ഷേ ഞാ ങ്ങനെ ഓരോ സ്ഥലത്തുന്ന് പോയിട്ട് കൂട്ടീട്ട് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാനങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിട്ടുംക്ക ആ ഒരു ഇത് കിട്ടുന്നില്ല ഞങൾ എന്താകയ്യിക്കുന്നോച്ചാ ഫുള് പ ച്ചക്കറില്ല പച്ചക്കറി ആരും കൂട്ടൂല അതവാ പച്ചക്കറിയൊക്കയാപരിപ്പിന്റെറെ കറിയാ വെയ്ക്ക
ഉം
അ ആ ഒരു കറി മാത്രമേ ഉണ്ടോ മറ്റേ അങ്ങനെ പച്ചക്കറില്ലാ പിന്നെ വറവുകള് ണ്ട ഉപ്പേരിയല്ലാം ണ്ടോ
ആഹ്
പ്പൊ ഞാനൊരു ഇത്തരോട് ഇതേപോലെ മോര് കാച്ചന്ന് പറഞ്ഞന്നപ്പോ
ഉം
തേങ്ങയും മഞ്ഞളും ചെറിയുള്ളി വലിയ ജീരകെട്ടിട്ട്
വല്യ ആഹ് അതില് ആഹ് തേങ്ങരക്കും അതില് വെളുത്തുള്ളി ഇടും
വെലുത്തുള്ളി പിനാരോ
ആഹ് എന്നിട്ട് അരച്ചിട്ട് മോര് ക മോരിക്കൊഴിക്ക
ആഹ് എന്നിട്ട് മോര് മിക്സ് ആക്കിട്ട് അല്ല എന്നിട്ട അത് തേങ്ങ നമ്മള് തിളപ്പിക്കൂലേ കടും കറിവേപ്പില എല്ലാം ഇട്ടിട്ട് അങ്ങനെ തളിപ്പിച്ചതിന് ശേഷം പിന്നെ മോര് കട്ട ഉടച്ചിട്ട് ഇട്ട് ഒഴിച്ച് കൊടുക്ക
ഉം അങ്ങനെ ഞങ്ങള് എന്റെ ഹസ്ബൻറിന്റെ വീട്ടിലൊക്കെ അങ്ങനെ വെക്കും
ആഹ് ഉം
നമ്മളിവിടെ കാര്യയിട്ട് ഇതെന്നെ അല്ലെങ്കി കപ്പ്ളങ്ങ അല്ലെങ്കി കുമ്പ്ളങ്ങ അത് രണ്ടും ഏതെങ്കിലും ഒന്നിലലേ വെക്കുള്ളൂ
ആഹ് ആഹ് അങ്ങനെ ഞാൻപിന്നങ്ങനെ പച്ചിക്ക- ഇതൊന്നും ണ്ടാക്കിയില്ല, ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കെ അയ്ല് ചിക്കൻ പൊരിച്ചതും വെച്ച്
ആഹ് ആ നല്ലതാ നല്ല കോമ്പിനേഷൻ
പിന്നെനിക്കെറ്റവും ഇഷ്ടം ഈ മലപ്പുറക്കാരെ ഇഷ്ള്ള കറിന്നെച്ചാല് ഈ ത്താ മുരിങ്ങന്റെല ഇല്ലേ
കഞ്ഞിവെള്ളത്ത്ല് താളി
ആഹ് അതന്നെ അതെനിക്ക് ഭയങ്കര ഇസ്റ്റ
ആഹ് അതിനൊരു ഒണക്ക മീനുംകൂടി ണ്ടെങ്കി അടിപൊളി ആവും
അതന്നെ ആഹ് അത്ൻക്ക് ഭയങ്കര ഇഷ്ടംന്ന് വെച്ചാല് ഞാനീ ചോറ് കഴിക്കാണെ എന്ത് ബിരിയാണി നെയ്‌ച്ചോർ മന്തി എന്ത് ണ്ടെങ്കിലും എനക്ക് ഞാന് ഇങ്ങനെ ഒരു കറിയും ഒരു ണക്കലോ അല്ലെങ്കി മീൻ പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ എന്തെങ്കിലും ഒന്നുണ്ടാവും ഈ കറിയും ചോറും സദാ ചോറ് ഇക്ക്‌ ഐനൊക്കൂല വേറൊന്നും, അത് അതാവുമ്പൊരിശ് സുഖാല്ലേ വയറിനും എരിവും ണ്ടാവൂല
അത് ഇനിയിപ്പം മുരിങ്ങയിലാന്ന് മാത്രല്ല ചീരയിലേണെങ്കിലും ഒക്കങ്ങനെ ചെയ്താ നല്ലതാ
ആഹ് ആഹ് ക്കായ്നോട് ഭയങ്കര ഇഷ്ടം
ഉം
ങ്ങളെന്തന്ന് കറി യെച്ചേ
ഇന്ന്പ്പ എറച്ചിയാ ഇന്നലെ ഇർച്ചി കൊണ്ടന്ന്
ആഹ് ആഹ് ചിക്കനാ
അതാ എറച്ചി കൊ ണ്ടന്നാലും അതങ്ങനെ ഇരിക്കും, അത് വല്ലാണ്ടാര്ക്കും അങ്ങനെ പോവുകേല
എന്ത്‌ ബീഫോ
അല്ല ചിക്കന, ബീഫൊട്ടും പറ്റുകേല
ആഹ്
ബീഫും ഇവിടെ അങ്ങനെ ആരും കഴിക്കേല കൊച്ചു വരെ കഴിക്കേല
ആഹ് ആഹ്
ഹസ്ബൻഡ് കഴിക്കും
ആഹ് ഇങ്ങളൊന്നും കഴിക്കൂലല്ലെ
ല്ല
ആഹ് പ്പ ചിക്കനാല്ലാർക്കും ഇഷ്ടം. ബീഫ് ഇഷ്ടാട്ടോ ബീഫ് നല്ല പൊരിച്ചിട്ടുള്ളത്
ആഹ്
ഭയങ്കര ഇഷ്ട ഞാനെങ്ങനെ ബീഫ്ന്നാന തേങ്ങാ കൊത്തൊക്കെട്ടിട്ട് നല്ല പൊരിച്ചെടുക്കും. അതെല്ലാർക്കും ഭയങ്കര ഇഷ്ട
ഉം
ഉം
നമ്മള് കേരളത്തില് പതിനാല് ജില്ല ണ്ടെങ്കിലതില് അ ഓരോ ജില്ലയിലും പലേ സ്ഥൽത്തും പലേ ഫുഡ്ഡ്ആണ്
ആ പലേ ഫുഡാ
ആഹ്
ഉം അതേപലെ ഈ പ്രഷ് പ പത് പത്തിരില്ലേ ക കനയില്ലാതെ പത്തിരി അതും ബീഫല്ലാം ഭയങ്കര കോമ്പിനേഷൻ
ആഹ് നല്ല കോമ്പിനേഷന നമ്മള് കയ്യേറ്റ്് പരത്തിയെടുക്ക്ണ പത്തിരി അരിപ്പൊടിട്ട് അതല്ലേ
അതുവാണ് പിന്നെ പ്രസ്സിങ്ല്ലേ ആഹ് ആ അതന്നെ ഞങ്ങളടെ നമ്മളെ നാട്ടിലെല്ലാം താന്ന് വച്ചാല് നമ്മള അരി അരച്ചിട്ട്ള്ള പത്തിരി ല്ലേ
ആഹ്
അതാ എന്റെ ആടന്നെ
ഓ
ആ അങ്ങനെ ഗ്രൈൻഡർല് അരി അരച്ചിട്ട്
ആഹ്
അങ്ങന പത്തിലുടു
ഓഹ്
അത ഞമ്മളോട്
ആഹ് നമ്മള് പിന്നെ അരിപ്പൊടി വാട്ടിട്ട്
ആ അത് ഞാൻ ചെയ്തോക്കും ശ ആനല്ല അങ്ങോട്ട് ആവില്ലെങ്കിലും ഒപ്പിക്കും
ആഹ്
ഉം
വേറെന്തക്ക്യ എന്നിട്ട് കഴിച്ചോന്ന്
ഇല്ല ല്ല ഇന്നൊന്നും കഴിച്ചിില്ല ഇന്ന് മോക്ക് സുഖ ഇല്ല മോക്ക് പരിക്കുന്നു
ആഹ എന്റെ മോക്കും പനി
ആ ഞൻ ആ മോളെ ഡോക്ടറെ കാണിച്ചോ നല്ല കഫ്ക്കറ്റ് ണ്ട്
ഇപ്പൊ വൈറൽ പനിിയ അപ്പൊ നല്ല ഡോക്ടറെ ടുത്ത് കൊണ്ടോ യപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി എല്ലാരും ഒന്ന് സൂക്ഷി ചോ എല്ലാർും കിട്ടിക്കും
ആ ഇവിടെ വന്ന്ഇവിടെ എല്ലാർ ഇക്ക് വന്ന് എല്ലാർക്കും വന്നു ഇവിടെപ്പനി ലാസ്റ്റ് മോള്
ഈ മഴച്ചാറ്റിൽ ഇങ്ങനെ കൊണ്ട്ട്ടാന്നേ
ആ മ അത് സത്യാ ങ്ങള് റഞ്ഞ് മഴ അങ്ങനത്തെയും പെയ്യുംപോലത്തേക്ക് ഓള് ഇറങ്ങി ഓടും
ആഹ് ഓരെ കുഞ്ഞിക്കയും തലയില് വെച്ചിട്ട്റ്റോ ട്ട
ആഹ് പക്ഷെ മഴത്തെ കളിക്കാനൊരു രസാണ്
രസാണ് മഴ പെയ്യുമ്പഴേ എൻറ അടുത്ത് ചോദിക്കും ഞാനൊന്ന് മഴ കൊണ്ടട്ടോ മീന്ന്് ചോയിക്കും
ആഹ് ആഹ്
എളേന
ഏ
വേറെ എന്നാ വിശേഷം
വേറെന്താ ഇങ്ങനെ
ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിങ്ങണ്ട് എറച്ചി മീനും തന്നെ
ഇന്ന് രെ രാവിലാ മോ കുട്ട്യാക്ക് കൊണ്ടകാൻ വാണ്ടിട്ട് ചിക്കനോണ്ട് കടായി വെച്ച്ക്കേന്നു
ആഹ
കടായി അതും പതിരിയും ആ തക്കാളി സോസയ്ക്കും
ആഹ
തക്കളി സോ സും എല്ലാ കൊർച്ച് സോയാസോസും
ആഹ
പിന്നെ ഗ്രീൻ മറ്റേ മുളകിന്റെ ചില്ലി സോസ്
ആ ആ ചില്ലി സോസ് ഓ
അങ്ങനെ ഓരോ സോസെളോയ്ക്കും പിന്നെ വെച്ച ലാ സ്റ്റ് നമ്മളെ ഗാർണിക്ക്ന് ഏ ഇത്‌ലേസ്പ്രിംഗ് ഒണിയന് ഇല്ലേ
ആ
അതും ഉണ്ടാവും കുറച്ച് കാപ്സിക്കം ചെറ്തായിട്ട് അരിഞ്ഞത് അതും ഉണ്ടാവും
ഓ
അല്ല അത് ഭയങ്കര ഇതാ മോക്ക് ഭയങ്കര ഇഷ്ട്ടാ പിന്നെ ഞാന് ഓൽക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കി കൊട്ക്കൂ ബട്ടർ ഞാന് ൻക്ക് ബട്ടർ ഞാനി ഭയങ്കര ഇഷ്ട്ടാ
ഓ
എന്ത് വെറൈറ്റി കണ്ടാലും ക്ക് ഇണ്ടാക്കി ഓക്കും
ഓ
അങ്ങനൊരു ഫുഡിന്റെ ഒരു എന്താ കയ്ക്കൂല പക്ഷെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട്ടാ പഠി ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തോക്കും
ആഹ
ഇങ്ങളെങ്ങനെ ഫുഡ്ക്കെ എങ്ങനെ ഇണ്ടാക്ക
ഞാന് ഫുഡ് അത്യാവശ്യത്തിന് ഇണ്ടാക്കും അല്ലാതെ ഈ പറയം പോലെ ട്രൈ യ്യ്ത് നോക്ക്ന്ന സ്വഭാവം ഒന്നുല്ലാ
ഏഹ്
പിന്നെ ഇവടെ ഒര് കാര്യം ഇവിടൊരു കാര്യം ന്ന്ള്ളത് ഇവടെ ഉമ്മച്ചി ആണ് അട്ക്കളെല് അ എന്റുമ്മ എന്റെമ്മ എന്റെമ്മ
ആഹ ആഹ
ആ ഭാഗത്ത്ക്ക് ഒരാളെ അങ്ങ് അട്പ്പീക്കൂലാ
അഹ് സുഖാണല്ലോ ഇല്ലാ ന്നാരെങ്കിലും ഇങ്ങള് കൈക്കാര്യം ചെയ്യാണെങ്കി സുഖള്ള കാര്യ
ആ ന്റെ ഹസ്ബൻഡ് എപ്പഴും പറയും ഇമ്മച്ചിക്ക് എന്തെങ്കിലും പറ്റട്ടേ അപ്പ ഞാൻ പറഞ്ഞു അപ്പഴാവും നമ്മള് തമ്മില് തെറ്റാ
പ്രായണ്ടോ മ്മാക്ക്
ആ അത്യാവശ്യം വല്യതൊന്നുല്ല
ആ ഹ ആഹ
പത്ത് ആറ് അൻപത്തൊമ്പ അൻപത്തെട്ടാ
ആഹ ആഹ ന്നാ ശരിട്ടാ
ആ ഹ ശരിയന്നാ
ആ ക്കെ